ആഹ്, കേൾക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആ പടത്തിന്റെ പേര് ഭൂതകാലം.
അതന്നെ കണ്ടിട്ടുണ്ടോ ആ മൂവി?
ല്ല. ഞാനതിന്റെ ചെറിയ ചെറിയ പാർട് കണ്ടപ്പോ എനിക്കെന്തോ. ആ അത്ര നല്ലതായിട്ട് തോന്നില്ല. അപ്പൊ ഞാനത് ഒഴിവാക്കി. നല്ല പടാ നല്ലേ.
ഉം ഉം. ആഹ് ഹ.
ഓക്കേ, ഞാനത് കണ്ടിട്ടില്ല.
നല്ല പടവാ നല്ല പടവാ.
കാണണം.
ഉം ഉം ഉം.
ആ അത് അത്രൊരു വെന്താ ഒരു സംഭവയിട്ടയ്നെ കണ്ടില്ല. ആഹ്
നൽ നല്ല പടവാ അത്. അത് കാണണം. ഞാനത് പേടിച്ച് ഞാൻ. ഞാൻ അന്ന് രാത്രി സത്യം ഉറങ്ങിയിട്ടില്ല.
അങ്ങനെങ്കി ഞാൻ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കാണണം.
ഉം ആ പൂതകാലോ?
ആഹ്
സത്യം പറഞ്ഞാ അത് ഇന്നിരുന്ന് രാത്രിയൊന്നു കാണണം കേട്ടോ.
ഓ റ്റി ടീ ല് വന്നിട്ടുണ്ടോ അത്?
അത് എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയ അത് എൻ്റെ ഒരു കൂ ട്ടുകാരി എനിക്കത് അഹ് ടെലഗ്രാമിൽ അയച്ച് തന്ന്.
ആഹ്
ഞാൻ അങ്ങനെ കണ്ട ഒരു മൂവിയ അത്.
നോക്കാം. ഉല്ലാസം കണ്ടിട്ടുണ്ടോ മറ്റേ ഷൈനികത്തിന്റെ?
ആഹ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. എന്നാലും കൊറ ച്ച് പകുതി ഭാഗം കണ്ടപ്പഴ്ത്തേന്നും, ഞാന് അത് എഴുന്നേറ്റ് പോയി ഞാനത്.
അതെന്താട എഴുന്നേറ്റ് പോയത് മോശമാണോ?
കൊറച്ച്, ഞാൻ ചില സിനിമകള് നമ്മള്ക്ക് എപ്പഴാണെങ്കിലും നമ്മളിപ്പം പകുതി വരെ കാണത്തില്ലയോ, പകുതി വരെ.
ഉം
ഉം പകുതി വരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ആ കുഴപ്പില്ലട്ടോ ഒരു ഹെർട്ട് ടച്ചിങ് മൂവിയാണ്.
ഉല്ലാസം അല്ലയോ?
അതെ അതെ അതെ ഉല്ലാസം.
ഉം.
ഒരു ഹെർ ടച്ചിങ് മൂവിയാ. നീ അവിടെ യൂട്യൂബിൽ അടച്ച് നോക്കുന്നുണ്ടല്ലേ?
എന്താ?
നീ അവിടെ യൂട്യൂബില് നോക്കുന്നുണ്ടല്ലേ?
എന്തുവാ?
സംസാരില്ല. ഉല്ലാസം മൂവിനെ കുറിച്ച് നോക്കിയോ ഇപ്പോ?
ഇല്ലില്ല നോക്കിയിട്ടില്ല.
അ ചോദിക്ക.
ഉം ഞാൻ നോക്കിട്ടില്ല. ഉല്ലാസൊക്കെ ഞാന് ഞാൻ ഇന്നാളി കൊറച്ച് മുമ്പ് ഞാൻ കണ്ട പടങ്ങളാ.
ആ നല്ല പടാണ്.
ഉം
തമിഴൊന്നും കാണൂല.
തമിഴ് പിന്നെ തമിഴ് വിട്ടുകളയാതിരിക്കൻ പറ്റോ തമിഴ് കാണും കേട്ടോ. തമിഴ് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം എനിക്കും എന്റെ ചേച്ചിക്കും കൂടുതൽ ഇഷ്ടം മറ്റേല്ലേ അയ്യോ പാവം എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ.
ഇല്ല
അയ്യോ പാവം
ല്ല കണ്ടിട്ടില്ല.
അത് തമിഴാണോ അത് എനിക്കറിയത്തില്ല. അത് കന്നട പക്ഷേ അതിൻ്റെ മലയാളം വേർഷൻ ഉണ്ട് അടിപൊളി മൂവിയാ.
മലയാള വേർഷൻ എന്താ പേര് അയ്യോ പാവം എന്നാണോ
അതെ അതെ അയ്യോ പാവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയ അത് എനിക്കും പിന്നെ ഞങ്ങടെ ചേച്ചിയും ഇഷ്
ആഹ്
ഉം നല്ല മൂവി എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മ ഒരുപാട് വട്ടം കണ്ടിട്ടണ്ട്. ഒത്തിരി ഇഷ്ടവാ.
നല്ല പടാണ് അല്ലേ.
ആഹ് നല്ല പടവാ അയ്യോ പാവം അതിനകത്തെ ആക്ടർ മരിച്ചു പോയി ഈ അടുത്തിടക്ക്.
ആഹ്
അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മള് പടം ഇരുന്ന് കുത്തി ഇരുന്ന് കാണുമ്പം ഇനി അടുത്തിടക്ക് ഒരു ആക്സിഡൻറ്റി മരിച്ചുപോയി.
ഉഹും ആ ആ നായകന്റെ പേര്?
നായകന്റെ പേര് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒത്തിരി ഒരു കൊറച്ച് ആ പഴയ മൂവിയാ അത്. കുറച്ച് പ നമ്മുടെ ഈ ആളുഅർജുന്റെ മൂവിയ ഒക്കെ ഇല്ലയോ. ഏതാ പഴയ മൂവിയൊക്കെ ഇല്ലയോ
ഹാപ്പി
ഹാപ്പില്ല അല്ലു അർജുന്റെ വേറൊരു മൂവിയണ്ടല്ലോ ഏതാത് ആര്യയോ അല്ല വേറൊരു മൂവി ആര്യ ന്തോന്നുന്നു ഒരു
ആഹ് ആര്യ ടു മിസ്റ്റർ പെർഫെക്ട് അത് ഹാപ്പി
അല്ല ആര്യ ആര്യ
ആര്യ ആ അത് ഫസ്റ്റ് പടം മലയാളത്തില്.
ആഹ് ആര്യ മൂവി പോലത്തെ അത്രയൊക്കെ ഒരു പഴയ മൂവിയ അത്
ആഹ് എനിക്ക് തോന്നി അതെ. ഞാന് യൂട്യൂബില് നോക്കി
അയ്യോ പാവോ
ആഹ്
ഉം കണ്ടിട്ടുണ്ടോ
ഇല്ല ഇല്ല കണ്ടിട്ടില്ലേ.
ഉം
തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാ?
തമിഴിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ സൂര്യ ഇഷ്ട്ടവ.
ഉം പോരാ പോരാ എനിക്ക് വിജയിയെ ഇഷ്ടം. എനിക്ക് വിജയിനെ ഇഷ്ടം.
എനിക്ക് സൂര്യ ഇഷ്ട്ട. പിന്നെ ഇഷ്ടപ്പെട്ട നടി കാജൽ ആഗ്രവൾ ആണ് കേട്ടോ
നടി കാജൽ ആഗ്രവൾ ഉറപ്പിച്ചോ
ആ അത് ഉറപ്പിച്ച വെച്ചേക്ക
എനിക്ക് ആദ്യം ഇഷ്ടം കാജൽ ആഗ്രവൾനേതായിരിന്നു ഇപ്പ അവള ഇഷ്ടല്ല.
ആയിയെന്തുപറ്റി
ഇപ്പോയില്ല ഇപ്പം മാമിത ബൈജു വന്നപ്പോൾ ഇക്ക് അവള ഇഷ്ടം
ഉം മാമിത ബൈജു എന്താ അനശ്വര രാജന് ഇഷ്ട അല്ലേ?
അവള് അത്ര പോരാ.
ആഹ് എന്തു പറ്റി.
അവള് സിനിമേല് മാത്രേ അത്ര ആക്റ്റീവ് ഒള്ളൂ ലൈഫില് അത്ര ആക്റ്റീവ് അല്ല
അഎന്താ
എനിക്ക് അങ്ങനെ തോന്നി
മമിതാ ബജി ഡാൻസ് ഒക്കെ കളിക്ക്യെല്ലേ അതോണ്ട് മമ താ ബജിനെ ഇഷ്ടാ
അല്ല മമിതാ ബൈജുവിന്റെ പേഴ്സണാലിറ്റിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്
ഉം അനുഷരാജന്റെ പേഴ്സണാലിക്ക് എന്തു പറ്റി പേഴ്സണാലിറ്റിക്ക്
അല്ല പുള്ളി അത്ര ആക്റ്റീവല്ല പുള്ളി ഒര് എൻട്രോവേട്ട്ആണ്
പക്ഷെ നല്ല ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ നല്ല കൊഴപ്പ്യല്ല
ആഹ് കൊഴപ്പല്ലന്നല്ലെള്ളൂ ഉഷാറാണ് ന്നല്ലല്ലോ ഉഷാറ് മമിതേണ് മമിത ഒരുപാട് ആഹ് റിസ്ക് ഇട്ത്തിട്ട്ണ്ട് ഒരുപാട് ആക്ടിങ്ങിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഒരാളാണ്
ഉം ഉം ഉം
എനിക്ക് അവരെ ഭയങ്ക
തമിഴിലൊക്കെ പോയല്ലോ ദനുഷിന്റെ കൂടെ
ആഹ് ധനുഷിന്റെ കൂടെ പോയി സൂര്യന്റെ കൂടെ പോയി
ഉം
അടിപൊളിയാണ്
വല്ല്യ വല്ല്യ ഓഫറുകൾ കിട്ടുന്നുണ്ട്ല്ലേ
ആഹ് പുള്ളിക്ക് അഭിനയിക്കാനും അതേപോലെ സ്റ്റിൽ പുള്ളി ആക്റ്റീവാണ് ആള്
സെക്കൻഡ് നടിയുടെ സെക്കൻഡായിട്ടാ വന്നെങ്കിലും പി കേറിങ്ങ് പോയി
കേറിഅങ് പോയി അതൊരു ടൈമാണ്
ഉം
പിന്നങ്ങനൊരു കിട്ടലാണ് പുള്ളിക്ക് അയ്ല പക്ഷെ പുള്ളി ഒരുപാട് ടെലിഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ട്ണ്ട് ഒരുപാട് ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ട്ണ്ട്
ആഹ് ന്നാന്നാന്ന് ആന്ന്
അടിപൊളി ലതകളാണ് അവൾക്ക്
പഴേ ലുക്കും ഇപ്പഴ്ത്തെ ലുക്കൊക്കെ ഒത്തിരി വ്യത്യാസ ഒക്കെയുണ്ട്
ആഹ് അത്ണ്ട് ഒത്തിരി വ്യത്യാസണ്ട് അയ്ന് നിങ്ങള് ഈ പെൺ കുട്ട് കുട്ട്യാള് എന്തൊക്കേ തേക്കുന്നത് ഒരയ്ടേം ഇല്ല്യ നിങ്ങള് പെൺകുട്ടികളേ
ഉം
എന്തെല്ലാം തേക്ക്ന്നത് ഒരഐടീം ഇല്ല നമ്മള് വീടിന്റെ തറട്ണമാര്യാണ് ഒരു തലക്കന്നങ്ങ്
ഇയ്യോ ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും അങ്ങനെ തേക്കാറൊന്നു ഇല്ല
നിങ്ങള്കൂട്ടറ് തേക്കാറില്ല
ഇല്ല ഞങ്ങള് ഞ ഞങ്ങക്കൊന്നും അതൊന്നും ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല
അതൊക്കെ നേരാവണ്ണം പൊറത്ത്ക്ക് വന്നോക്കണം അവസ്
പൗഡറ്ടും പൗഡറ്
മ് ലാസ്റ്റ് അങ്ങനെയാണ് കംപ്ലയിന്റ് ഏറെക്കുറെ എല്ലാവരുംല്ല പക്ഷെ ബഹുഭൂരിഭാഗം അങ്ങനെയാണ്
ഉം
അത് ഞാന് ശ്രദ്ധിച്ച
പൗഡറിട്ടാലായി
പിന്നെ ഇങ്ങളവ്ടതൊന്നല്ലാ ഇവരങ് തൊടങ്ങും ഒരു തലക്ക- ക്കന്ന് ഒരു ചൊമര്മ്മേ ഇട്ക്ക്ന്നതിലേറേ പണി ഇവര് ഇവരെ മൊകത്ത്ട്ക്ക്ന്ന്ണ്ട്
ന്താ സൺസ്ക്രീം ആണോ?
സൺസ്ക്രീന്നല്ല അത്ക്കും മോൾല് ഇവരു മോ മൂന്നാലയ്റ്റം വരുന്നുണ്ട് ഇൻക്കതിന്റെ പേരൊന്നും അറില്ല. ഒര് പെട്ടിയൊക്കെ ഉണ്ടാവും നമ്മളീ സ്കൂള്ക്ക് പിന്നെ
ആഹാ
എനിക്ക് സിസ്റ്റേഴ്സ് ല്ല എനിക്ക് കസിൻസൊള്ളു അപ്പൊ കസിൻസെ ന്തെയ്യും ഓരോന്ന് തേക്ണത് നമ്ക്ക്ങ്ങനെ കാണാ.
ഈ അട്ത്തിടേ വരെ ഞാൻ ഉം ബോയ്സൊന്നും മേക്കപ്പ് ചെയ്യത്തില്ലന്നാ
ല്ല ബോയ്സിന്റെ കേസല്ല പറഞ്ഞത് ഗേൾസിന്റെ കേസാ പറഞ്ഞത്
ഓഹ് അത് ഞാൻ വിചാരിച്ചത് നിങ്ങളാന്ന്
പോടാ എന്തെന്ക്കന്താ പ്രാന്തോ ഞാനെന്താ മറ്റേ ഭായിയോ
നിങ്ങള് ബോയ്സ് ഇതെല്ലാം ചെയ്യൂന്നാ ഞാ വിചാരിച്ചേ
മ്. നൊ
മ്ഹ്
നമ്മള് ചുമ്മാ അങ് ഇറങ്ങി പോയാതന്നെ ലുക്കാണ്. പിന്നെപ്പെന്തിനാ വെറുതെ ആഹ് എസ്ട്രാ എസ്ട്രാ ഫിറ്റിംഗ്സൊന്നും ആവശ്യല്ല
ഒന്നും വേണ്ട ലിപ്സ്റ്റിക്കൊന്നും വേണ്ട
അയ്യീ
ലിപ്സ്റ്റിക്കും കണ്ണെഴുതലു ഒന്നു ഇല്ല
ആഹ് പക്ഷെ അതൊക്കെയിടുന്ന ആളുകള്ണ്ട്ട്ടോ ഈ അന്യസംസ്ഥാനക്കാര്ട്ന്നത് ഞാൻ കണ്ടിട്ട്ണ്ട്
ഉം ഉം ഉണ്ടൊണ്ടുണ്ട് ബിഗ് ബോസിലങ്ങനൊരാള് ഉണ്ടായിരുന്നു
ഏതില്?
ബിഗ് ബോസില് അങ്ങനെ ഒരാളുണ്ട്
അതാരാ?
റിയാസന്ന് പറഞ്ഞൊരാ
ആഹ് ഇൻക്ക് ഞാൻ അങ്ങനെ ഏഹ് അതൊന്നും കാണാൽല്ല
ലിപ്സ്റ്റിക്ക് വരുതി അങ്ങനെയൊക്കെ നടക്കുന്നു
അതെ
ഉം ബിഗ് ബോസ് കാണാറുണ്ടോ?
ഇല്ലല്ല ഇൻക്കിഷ്ടല്ല അത്
അതെന്താ?
ഇൻ്ററസ്റ്റ് ഇല്ല എന്താ പോ ഒരു നൂറിസ ഒരു റൂമിൽ ഒരാളെ പൂട്ടിടാ എന്നിട്ട് ചു മ്മാ അകത്തിരുന്നാണ്ട് ഓരോന്ന്
പിന്നെ കാണാതെങ്ങനെ ഇതൊക്കെ കിട്ടി
ഏഹ്?
കാണാതെങ്ങനെ ഇത്രയൊക്കെ പറയുന്ന്
നമ്മള ഫ്രണ്ട്സ് ണ്ട് ഇതിന്റെ പ്രാന്തുള്ള ആളുകള് അവര് പറയും ബിഗ് ബോസ് പോയി കാണണം. ഞാൻ ചോദിച്ചു എന്താണാ പരിപാടി ഞാൻ അന്ന് സി എം എ ചെയ്യുന്ന സമയാണ്
ഉം ഉം
ആഹ് അപ്പഴാണ് അവര് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്
ഉം ഉം
ബോസൊന്നും മെച്ചല്ല
എന്തുവാ
അതൊന്നും മെച്ചമില്ലാ അയ്ലും നല്ലത് സീരിയല് കാണാണ്
അതൊക്കെ ഇരുന്ന് കാണുന്നവരുണ്ട് അതൊക്കെ ഇരുന്ന് കാണുന്നവരുണ്ട്.
അല്ല ഇണ്ട്. ആളുകൾ ഉള്ളോണ്ടാണല്ലോ അവര് സംപ്രേഷണം ചെയ്യുന്നത്
പിന്നേ തീർച്ചയായിട്ടും
ഇല്ലെങ്കിൽ അവരത് സംപ്രേക്ഷണം ചെയ്യില്ലല്ലോ യൂട്യൂബില് വരെ ഇരുന്ന് കാണുന്ന ആളുകളുണ്ട്
ഉം മോഹൻലാലിന് എന്തുവ പിന്നെ പണി
പുള്ളിക്ക് എന്തെങ്കിലും പണി വേണ്ടെന്ന് കരുതി കൊടുത്തതാവും
അതെ അതെ അതെ ആഹ്
കാര്യങ്ങൾ
ഉം
ഓക്കെ എന്നാല്
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ
ഉം
കട്ടാവുന്നില്ലല്ലോ
കട്ടാവുന്നില്ല
ആ എന്നാ പിന്നെ ഓട്ടോമാറ്റിക് കട്ട് ആയിക്കോളൂ നീ പറ
ഇന്ന് ഇതെന്ത് പറ്റി ഇത്
എനിക്കറിയൂല
എൻ്റ ദൈവമെ ഇതെന്താ
ഇഷ്യൂ പറയും